ഹലോ
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം ആഹ് കേൾക്കണ്ട്
സുഖയിട്ട് പോണ് ഫുഡൊക്കെ കഴിച്ചോ
ഞാനൊ ഒരു ബ്രേക്ക് വരുന്നുണ്ട് ഫുഡ് കഴിച്ചില്ല ഉണ്ട ഇപ്പൊ കുഴപ്പല്ല പറഞ്ഞോ
ഒറ്റക്കെ ആവുമ്പോ ഒറ്റൊക്കെ ആവുമ്പോം ലേറ്റ് ആവുവോ കഴിക്കാന്
ഞങ്ങള് ഹസ്ബൻഡും ഞാൻ ഒരുമിച്ച കഴിക്കല് ഉച്ചക്ക്
ആഹ്
ആഹ് രാത്രി ആള് എന്നും ഉച്ചക്ക് വരും ആ സമയ ആവുമ്പോക്കും വരും ഫുഡിന്റെ സമയവുമ്പോക്കും ഉം
ആയിക്കോ
ഉം പിന്നെ ര ഏഹ് എന്താ രാത്രി ഒരുമിച്ചേക്കും
ആഹ് അതുവരെ എന്താ ഫ്രീ ആയിട്ട് ഫോണില് കളിച്ചിരിക്കേ ഫോണ ഇപ്പൊ കുട്ടിയള് പറഞ്ഞ പോലെ തന്നെ ഞമ്മക്കും
ഭയങ്കര ഫോണിന്റെ ഉപയോഗാണ് ഇപ്പ സത്യം ഉം ഇപ്പ ഈ സമയം കൂടെ ആയിട്ട് ച് ഭയങ്കര ടെൻഷൻ ഉണ്ട് സത്യം പറഞ്ഞാ
ആഹ് പിന്നെ ഇല്ലാതെ പിന്നെന്താ വെച്ചാ നമുക്ക് ഇതല്ലാതെ വേറൊരു മാർഗ്ഗല്ല ഞാനിങ്ങനെ കിടക്കും കൂടല്ലേ അപ്പൊ പിന്നെ ഫോൺ ഉപയോഗിക്കല്ലാതെ വേറെ ആഹ് ഫുൾ ടൈം കെടക്കും കെടത്തും തന്നെ
ഓ വഹ്ശരി എനിക്ക് സത്യം പറഞ്ഞാല് എന്താ പറയാ ഞാന് ഇവിടെ ഏഹ് കൊറെ ജോലികളുണ്ട് പക്ഷെ എന്നാലും ഞാൻ അതിന്റെ ഇടേല് ക്കെ ആരേലും മെസേജ് അയച്ചണം മെസേജയച്ചണം കാണുന്നർ വിചാരിക്കും എനിക്ക് ഫുൾ ടൈം ഞാ ഫ്രീ ആരിക്കുംന്ന് വി വിചാരിക്കും ഫുൾ ടൈം ഫോണിൽ കളിച്ചിരിക്കാന്ന് വിചാരിച്ചു പക്ഷെ ഫോണിൽ എലോ കളിക്ക്ണ്ട്
ആഹ് ആഹ് ഒരു പണി എടുക്കാതെ ഫോൺ
ആഹ് പക്ഷെ അല്ല ഇവിടെ ഏഹ് നമുക്കുള്ള ഒരു വീട്ടിലുള്ള പണികകളൊക്കെണ്ട് ആ പിന്നെ ഈ സമയം ആഹ് ഭയങ്കര ബുദ്ധിമു ണ്ട് സത്യം പറഞ്ഞ പക്ഷെ എനിക്ക് ഈ വയറിനൊക്കെ ഭയങ്ക ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ ഈ റേഡിയേഷനെ പറ്റി ഒന്നും സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് അയ്നെ പറ്റി വല ഐഡിയല്ല കേട്ടോ ഇങ്ങനെ പറയും എന്നല്ലാതെ നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ
റേഡിയേഷനെ കുറിച്ച് എന്താ റേഡിയേഷൻ പിന്നെ നമ്മളെ വീട്ടിലിപ്പ ഞമ്മളെ വീട്ടില് എല്ലാവരു മൊബൈൽ ഫോൺ തന്നെയല്ലേ ഇപ്പോൾ ഉള്ളത് നമ്മൾ ഫോൺ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഫോണിന്റെ റേഡിയേഷൻ വരും റേഡിയേഷൻ ഇണ്ടാവും ആ പിന്നെപ്പോ നമ്മളിപ്പോ എന്താ ചെയ്യാ അങ്ങനെ സാഹചര്യം ആവുമ്പോ പിന്നെ വേറൊന്നൂല്ലല്ലോ പിന്നെ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാല് എനിക്കിപ്പ ഞാൻവിടെക്കെ കെടക്കുമ്പോ എൻക്ക് ആരെങ്കിലും വിളിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ ആരെങ്കിലും എനിക്ക് എന്തേലും ആവശ്യണ്ടെങ്കിൽ അങ്ങോട്ട് വിളിക്കണെങ്കിലോ ഫോണ് കയ്യില് ഇണ്ടാവകുമ്പോളേ അത് നടക്കുള്ളൂ എന്തേലും ആവശ്യം നമുക്ക് വരുമ്പോ ആ അപ്പൊ ഫോണ് ഇല്ലാതെ എനിക്ക് പറ്റൂല്ല ആഹ് അടുത്ത് വെക്കും
അതെ
ചോപ്പു മാറ്റാന് മാക്സിമം പക്ഷെ
പക്ഷെ കയൂല ഇപ്പം ഇപ്പ പ്രത്യേകിച്ച് നമ്മള് ഇപ്പ ഇതുവരെ വെക്കേഷനൊക്കെ ആയോണ്ട് ഇപ്പെന്റെ കാര്യം പറയാണെങ്കിൽ വെക്കേഷനൊക്കെ ആയത് കൊണ്ട് കുറച്ച് നേരൊക്കെ നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കും പക്ഷെ എന്താ പറയാ ആഹ് പക്ഷെ ഇപ്പൊ നമ്മള് പറഞ്ഞാല് ഒരു കൂടെ ഒമ്പതര ആവുമ്പോക്ക നമ്മളെ പണിയൊക്കെ ഒതുങ്ങി ഏകദേശം ഒതുങ്ങും അപ്പൊ നമ്മള അത്രയും ടൈം നമ്മള് അടി അടി അടുപ്പിച്ചിങ്ങനെ ഇരിക്കല്ലേ ആഹ് ബോറടിക്കും അപ്പൊ അതാണ് ഫോണിൽ നല്ലോം കളിക്കണ്ട് അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനാണ് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷന്ണ്ട് ഇപ്പൊ രണ്ടു ദിവസായിട്ട് എന്തേലും ഒക്കെ പ്രശ്നങ്ങൾ ഇണ്ടാവോ എന്നുള്ളൊരു ടെൻഷൻ ഇണ്ട് എന്താ അ പ്പോൾ ഞാാനിങ്ങനെ ഇപ്പോൾ ഡോ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോയ സമയ ത്ത് ഞാൻ അടുത്തിരിക്കണ ഒരാൾ ഡോക്ടറോട് ചോദിച്ചില്ല ആ ഡോക്ടറെ എല്ലാം പറയണ ഡോക്ടർ ആട്ടോ നല്ല കമ്പനി ഡോക് പക്ഷെ എനിക്ക് ഞാൻ ചോദിച്ചില്ല കാരണം അവിടെ അത്രയും ഈ സ്റ്റുഡന്റ്സ് ഒക്കെ ഇണ്ടാവും ഏഹ് ഹൗസ് സർജൻസി ചെയ്യണ കുറേ സ്റ്റുഡൻ്റ്സ് ഒക്കെ ഇണ്ടാവും അപ്പം അവരൊക്കെ നല്ലോത് സംസാരിക്കും പക്ഷേ എന്നാലും നമുക്കൊരു മടിയല്ലേ അപ്പൊ എന്താ പറയ ഞാൻ ചോദിച്ചില്ല അയ്നെ പറ്റി അപ്പോ ഫോ ഫോണിൽ കളിക്കണ നമ്മള കുറ്റാണല്ലോപയിനി പ്പ എന്തെങ്കിലും വയക്കോ എന്തെലും പറഞ്ഞാലോച്ചിട്ട് ഞാൻ ചോദിച്ചില്ല പ്പൊ ആൾ അ ട് ത്തിരിക്കുന്ന ആൾ പറഞ്ഞു ഞാൻ ചോദിച്ച ഈ റഡിയേഷൻ ഈ ഫോണ്മ കളി ുണ്ടോ റേഡിയേഷൻ എന്തെങ്കിലു ക്കെ ഉണ്ടാവോ എന്ന് ചോദിച്ച് അപ്പൊ അവൾ പറഞ് അവിടെ ഇടക്ക് ക്യാമ്പ് ഉണ്ടാവലുണ്ട് അപ്പൊ അവൾ പറ നമ്മള് ഉം കുഞ്ഞി ഇരിക്ക്ണത് ആറ് അറകൾക്കുള്ളിലാണെന്നോ അങ്ങനെ എന്തോ അല്ലേ അപ്പൊ അതിന്റെ ഉള്ളിലേക്കൊന്നും ഏഹ് റേഡിയേഷൻ വരൂലന്ന് പറഞ്ഞു അതൊക്കെ വെറുതെ ആണ് അങ്ങനെ പറഞ്ഞുന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ചെറിയൊരു സമാധാനം കിട്ടി ഒരു പത്ത് ശതമാനം
ആഹ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ നമുക്ക് ആ് ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനെയൊക്കെയള്ളേ പിന്നെ ഇപ്പ പറഞ്ഞ പോലെ വേറെ ഇതൊന്നും ഇല്ലെങ്കി നമുക്ക് മാ റ്റി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാറ്റി വെക്കണന്നെയാണ് ഏറ്റവും നല്ലത്
ആഹ നല്ലത് അത് ശരിയാ
ആഹ് എന്നാലും നമ്മുക്ക് അതൊണ്ടൊരു ബുദ്ധിമുട്ട് തന്നെ ഉം കഴൂല അതാണ് പ്പൊ നമുക്ക് അങ്ങനെ ആയി പോയി എന്താപ്പ ചെയ്യാ
ഇപ്പ നമ്മൾ ഇത് ഇങ്ങനെ ഒരു എന്തങ്കിലും ഒരു ഓപ്പർച്യണിറ്റി ഇല്ലങ്കിൽ കൂടിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ ഉപയോഗിക്ക
ആഹ ഞാ ഇൻസ്റ്റഗ്രാമൊക്കെ ഞാൻ അൺ ഇൻസ്റ്റാൾ ചെയ്തു ഇൻസ്റ്റഗ്രാം ആ അതൊക്കെ ചെയ്തു ആ ആ പ്പൊ കൊറച്ചായിട്ട് ചെയ്തു ആഹ് ഞാൻ അങ്ങനെ എന്തെിലും ആവശ്യങ്ങൾണ്ടെ ഇപ്പൊ ഞാൻ പഠിക്ക ഇപ്പ എക്സാമൊക്കെ അടുപ്പിച്ച് അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെണെങ്കിൽ ഞാന് ആ
ആഹ്
പ്പ ഇൻസ്റ്റാഗ്രാമൊക്കെ അൺ ഇൻസ്റ്റാൾ ചെയ്യും കാരണം ഭയങ്കരായിട്ട് ഇനിക്കിങ്ങനെ തോന്നാണ് ഞാൻ ഇതിനിങ്ങനെ ബെങ്കായിട്ട് കണ്ടാ അപ്പൊ അൺ ഇൻസ്റ്റാളെയ്യും ആഹ് അപ്പൊപ്പോ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നിപ്പൊ എൻഗേജ് ആവണില്ലാ മറ്റെന്താറിയോ വെറുതെ ആ ഫോണെടുത്താല്
ഉം
ഇൻസ്റ്റഗ്രാമ് തൊട തൊറന്നെഴിഞ്ഞാൽ പിന്നെ സമയം പോണതറിയില്ല
ആഹ് അതറില്ല നമ്മള് ഒരു വീഡിയോ ആരെ ഷെയർ ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കാണേരിക്കും എന്നിട്ട് അത് അത് നമ്മൾ ഒന്ന് സ്ക്രോൾ ചെയ്ത് അപ്പോൾ അടീത്തെ നല്ല രസം പിന്നെടുത്തെ സ്ക്രോൾ ചെയ്യുമ്പോൾ അതും അതിനേക്കാൾ രസം അപ്പൊ പിന്നെ അത് അതിലിരുന്നിട്ട് ഭയങ്കരായിട്ട് സൈ ടൈമോവും സ്ക്രോൾ ചെയ്യണ പരിപാടി എടുത്താല്
ആഹ് അതാണേ അപ പിന്നെ അതങ്ങട്ട് ഒഴിവാക്കി ഒഴിവാക്കാന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്യും
ആ കുട്ടികളായാലും ഭയങ്കര ചെല കുട്ടികളൊക്കെ കണ്ടില്ലേ ഫോണിന് വാശി പിടിക്കണ്
ഓ ഇവിടെണ്ട് ഒരാളിപ്പോ ആ ചെറുത് ഓന് രണ്ട് വയസായി ആ രണ്ട് രണ്ടര വയസ്സായി ഇപ്പൊ രാവിലെ ഇന്നലെ ഒക്കെ ഭയങ്കര കരച്ചലേനു ഫോണ് ഫോണ്ന്നറിഞ്ഞ്ക്കാണ്ട് കാരണം മറ്റൊൽ സ്കൂളിൽ പോയി പിന്നെ ഓനൊറ്റക്കല്ലേ ആഹ് ആഹ് ഫോണ് ചായ ഫോണ് ചായ ആഹ് ഇന്ന് രാവിലെ ചോയിക്ക്ണ്ട് ഉം
അത് കൊറേ ഞാന് ഞാൻ വിചാരിക്കും ഉം ഉം ഞാൻ വിചാരിക്കലുണ്ട് എങ്ങനെ ആ കൺണ്ട്രോളെയ്ത് ണെ അത്യാവശ്യം എന്നേം ഹസ്ബന്റിന് നല്ല പേടിയാള കുട്ടികൾക്ക് അപ്പൊ ആ പിന്നെ ടിവി ഇണ്ട് അപ്പൊ ഞാൻ പറയും ആ എന്താ പറയാ ഇനിയിപ്പോ അത്രക്ക് നിർബന്ധാണെങ്കി നമ്മള് ഹോട്ട്സ്പോട്ടെന്തെങ്കിലും ഓണാക്കി കൊടുക്കും അതില് അവര് ക്കിഷ്ട്ടല്ലേ കാണാ ഷോട്സ് കാണുല്ലല്ലോ ഇന്നാലും
ആഹ് ആഹ് ആഹ്
അങ്ങനെ എന്തെങ്കിലും അത് ഓണാക്കി കൊടുക്കും അല്ലെങ്കി ടിവില് കാർഡ് കേറ്റിട്ടുണ്ട്. കിഡ്സ് ചാനലൊക്കെ കേറ്റി കൊടുത്തിട്ടുണ്ട് അത് കണ്ടോട്ടെ അല്ലാതെ ഫോണില് കളിക്കാന്നുള്ള ഒരു സംഭ ഇല്യ പിന്നെ വീട്ടി പോകുമ്പേ കാണും വീട്ടു പോകുമ്പോ എല്ലാരും ഫോണിനടി റ്റാ ഈ എന്താ പറയാ ഒരു ഫ്രീ ഫയറോ എന്തോ ഒരു ഗെയിമില്ലേ
ആഹ് ആഹ് അതൊക്കെ കളിക്കോ?
അത് അവിടെ എന്താ പറയാ കൊറച്ച് ബോയ്സ്ണ്ട് മൊ ത്തം കളിക്കും ഇനിക്ക് ദേഷ്യം വരും കാരണം നമ്മളെ മക്കളിങ്ങനെ അല്ല ഇവരാരും ഒന്നും കാ ഒന്നും പറയണു ഇല്ല എനിക്ക് നല്ലോ ദേഷ്യം വരും എന്നിട്ട് ചെല സമയത്ത് പോ സ് എനിക്ക് മൂന്ന് സിസ്റ്റേഴ്സിന്റെ മക്കളുണ്ട് എല്ലാർക്കും ഓരോ ബോ ആൺകുട്ടികള് വീതണ്ട് ഒരാള് പത്തില് ഞാനാ ചെറുത്
പിന്നെ പറയണ്ടാ അങ്ങനെ വല്യ കുട്ടിളൊക്കെ ഉണ്ടാവുമ്പോ പിന്നെ ഇവരും ഓലെ കൂട്ടത്തില് എത്തുമ്പോളേ
ആഹ് ഭയങ്കര അപ്പൊ അപ്പൊ എൻ എന്റെ എന്റെതാണ് കൂടുതൽ ചെറുത് അപ്പം ഇവന് എന്താ പറയുക ഇവനിങ്ങനെ ഫോൺൾ ചോയിച്ച് പോകും ഞാൻ പറയും തെരൂല അപ്പൊ അവിടെ ഇപ്പാന്റെ ഫോണ് കൊടുക്കും ഇപ്പാ അപ്പം ഞാൻ ചീത്ത പറയും ആഹ് കിട്ടി പക്ഷെ ഞാൻ ഇത് കളിക്കൻ സമ്മയിക്കൂല ഇപ്പ ചെല സമയത്ത് നമ്മൾ പൗഡർ ഒക്കെ നമ്മള് തെരയും തെരയുമ്പോ പൗഡറ് കാണൂല ഇവര് തെ ഇവരെ കൈയിനൊക്കെ എന്തോ ഒരു സ്മൂത്ത്നെസോ എന്തോ കിട്ടാനും വേണ്ടീറ്റ് സ്ക്രീനില് പൗഡറൊക്കെ ഇട്ടിട്ടാ കളിക്ക
അതാ ഞാൻ ആദ്യായിട്ട് കേൾക്കാണ് ആഹ്
ആഹ് ആഹ് അത് അങ്ങനെ ഇള്ളോല് അത് ഏകദേശം എല്ലാ കുട്ടികളും അങ്ങനെ ഇത് ഓൺലൈനായിട്ട് കളിക്കണതേ അപ്പ ഞ ഞമ്മ ഞമ്മള് വിചാ ഇജ് ഇതുവരെ ആരോടാ ഈ സംസാരിക്ക്ണെ ഒക്കെ വിചാരിക്കും അപ്പൊ എന്താ ഇവിടെ ഉം മോ സിസ്റ്ററിൻ്റെ മോൻ്റെ ഫ്രണ്ട്സിനോടാ ഓല് സംസാരിക്ക്ന്ന ഓൺലൈനായിട്ട് ഹോട്ട്സ്പോട്ട് ഓണാക്കിറ്റ് പരസ്പരം
ഉം
അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എന്ത് തോൽപ്പിക്ക എന്തൊക്കോ ആണ് എൻക്ക് അറിയില്ലത് ഞാൻ ഗെയിമ് കണ്ടിട്ടില്ല പക്ഷെ എനിക്ക് ഭയങ്കര ദേഷ്യ
അഡിറ്റേക്കാരം
ഭയങ്കര അഡിക്റ്റ കാരണംന്ന ഞ ഞാനിപ്പോ എൻ്റെ സിസ്റ്റേഴ്സിനെ എന്തേലും വിശേഷം അറിയാനൊക്കെ വിളിച്ചാല്
ആഹ്
ക്കളെ ഫോൺ എടുക്ക പക്ഷേ എൻ്റെ ഫോൺ എടുക്കൂല ഞാൻ ഭയങ്കരെ ഷൗട്ട് ചെയ്യും അപ്പൊ ഞാമ് മക്കള് ഫോണ് എടുത്തിട്ട് ഓ ഓ ഓ ഇപ്പെ എവിടക്കെങ്കിലും ഓള് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഓള് സ്കൂള് വർക്ക് ചെയ്യാ അവര് ടീച്ചറാണ് അപ്പൊ അങ്ങനെ വ നമ്മള് ഒ അവ അവള് അവളുടെ ആവശ്യത്തിന് എന്തെങ്കിലും ഉസ്കൂളിലൊക്കെ പോവുമ്പോ മക്കൾ ഇവിടെ വീട്ടിലുണ്ടെങ്കി ഫോൺ മക്കളെടുത്ത് മക്കൾ വാങ്ങി വെക്ക ഇന്നട്ട് ഇവള് ആഹ് എന്നിട്ട് ഇവക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളി ച്ചാലും അതിന് ഒന്നും ഓളെ അടുത്ത് ഫോണില്ല ഓള് ആര്തെ ആരുടേലും ഫോണൊക്കെ എടുത്ത് വാങ്ങിയിട്ട് വിളിക്ക
അപ്പൊ എന്തിനാ കൊടുക്ക്ണത് മക്കൾക്ക്
അതാ അതാ ഞാൻ പറഞ്ഞേ ഇവള് അ അതൊന്നും ശ്രദ്ധിക്കൂല എന്നിട്ട് ഞാൻ നല്ലോം ചീ ത്ത പറിയും അത് അത്യാവിശ്യം ഞാൻ നും ഓളും ഇപ്പം അങ്ങനെ ഇങ്ങനെ കേറി വരുമ്പം അത്യാവശ്യം ഏജ് ഡിഫറൻസ് ഇണ്ട് ആറ് ഏഴ് വെ വയസ്സിനെ അങ്ങനെ ആ ഒരു ഡിഫറൻസ് ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഞാൻ നല്ലോം ചീത്ത പറയും അല്ല അല്ല
ഉം അപ്പൊ അങ്ങനെ കൊടുക്കും ആ അങ്ങനെ കൊടുക്കുമ്പം അത് ശ്രദ്ധിക്കാതെ കൊടു ആഹ് കുട്ടികള് പറയിണ്ടാവും ഞങ്ങളിവിടെ നിക്കാ ഫോണ് തന്നാ നിക്കാ എന്ന് പറിയുന്നുണ്ടാവും
ആഹ് അത് ഈ ചെല ചെല കുട്ടേ ഇമ്മാർക്ക് മക്കളെ പേടിയാണ് പറയില്ലേ
ആഹ് അതേ പോലെയാ
ആഹ് അതേപോലെ ആയിരിക്കും ഇൻക്ക് അറിയില്ല ഞാൻ നല്ലോണം എന്തായാലും ചീ ത്ത പറയല്ണ്ട് ഒരു ദിവസം ഫോൺ എടുത്തപ്പം ചോദിച്ച് കൊട്ക് നമ്മള് ഫോൺ എടുത്തിട്ട് ഇന്നാ ഇമ്മാക്ക് കൊട് ക്കാണെങ്കി ഓക്കെ ആണ് ഇത് ഫോൺ എടുത്തിട്ട് ഹലോ ഹലോ എന്ന് വിളിച്ചിരിക്ക അപ്പൊ ഞാൻ ചോയിച്ച് ഇതെന്താ ഫോണ് ഇം ഞാന് ഇപ്പം എടുത്തിട്ടുള്ളൂ പറഞ്ഞ് അപ്പ ഇന്നോട് ഞാൻ പറഞ്ഞ് ഞാൻ എടു ഞാൻ വിളിക്കുമ്പം ഇനി മേലാല് ഈ ഫോണ് ഇടുത്ത് പോവരുത് പറഞ്ഞ് ഞാന്
അതല്ലേ ഞമ്മള് ചെലപ്പോ എന്തെങ്കിലും അത്യാവിശ്യം അറിയാനൊക്കെ ചെലപ്പൊ വിളിച്ചാല് കുട്ടികളെ കയിലാവുമ്പോ ഓൻ എന്താ ചെയ്യാ
അതെ ഇന്നട്ട് ഇവള് ഇതെയ് എടീ ഇപ്പം വിളിക്കല്ലേ ട്ടോ ഓന് ഇനിയിപ്പോ ഇപ്പം ഞാന് ഓന് കൊടുത്തില്ലെങ്കി ഓള് ഓന് ഓക്ക് രാത്രി ഓള് ഡിഗ്രിയും ചെയ്യ്‌ണ്‌ണ്ട് അയിന്റെ കൂടെ അപ്പം അയില് അസൈൻമെന്റും കാര്യങ്ങളും ഒക്കെ നോട്ട്സ് വരുല്ലോ അപ്പൊ അത് ഇൻക്ക് തരൂലാന്ന് അപ്പം ഞാൻ പറയും ഇയ്യ് എന്തിനാന്ന് ഇങ്ങനെ പേടിച്ച് ജീവി ക്ക്ണത് ഇൻക്ക് അത് ഭയങ്കര ദേഷ്യം ഉള്ള കാര്യാണ് കാരണം മക്കള് ഫോണിന് അഡി ക്റ്റാകുമ്പോ അവര് സപ്പോർട്ട് ചെയ്യല്ലേ ചെയ്യണേ
അതെ പറഞ്ഞു കൊടുക്കണം ശരിക്ക് കുട്ടികളായാലും
ആഹ് കൊറച്ച് സമയം അല്ലെങ്കിൽ ഇപ്പോ ഓരെ നമ്മളെ അട്ത്തൊക്കെ നിർത്തി മക്കളെ ചെറിയ മക്കളെ നിർ ത്തി പോവാൻ പറിയും എടി കൊറ്ച്ച് സമയം ഫോൺ കൊടുക്ക് ട്ടോ പറിയും ഞാൻ പറിയും ഞാൻ ഇന്റെ മക്കക്കന്നെ ഫോൺ കൊടുക്കലില്ല ഇന്റേന്ന് ഫോൺ കിട്ടൂലാ പറിയും ഞാൻ
ആഹ് കൊടുക്കരുത് അങ്ങനെ ഒന്നും കൊട്ത്ത് ശിലാക്കര്ത് ഇവടെ എനിക്കും യോജിപ്പില്ല ചെറുപ്പത്തിലെ ഇങ്ങനെ ഇപ്പൊ നമ്മളാണെങ്കിലും
അതെ അതെ മഴ പെയ്ത് എന്നാ ശെരി ഓക്കെ ആഹ്